ഹലോ? കേക്ക്ണില്ലേ?
ആഹ്, ഉണ്ട് ഉണ്ട് കേൾക്കുന്നുണ്ട്.
ആ, ഇന്ന് മഴല്ലാത്തതുകൊണ്ട് റേഞ്ച് ഉണ്ട്.
ആ, മഴ രാവിലെ ഉണ്ടായിരുന്നു.
നാ ഇവിടെയും അങ്ങെ തന്നെ. പിന്നെ മഴ... വെയിലായിരുന്നു, പിന്നെ ഒരു ഉച്ചക്ക് ഒന്ന് ചാറിയിട്ട് പോയി. പിന്നെ വെയിലന്നെ. വെയിലും അല്ല, മഴല്ലാത്ത ഒരു തീല് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
ആഹ, ഇന്ന് വെയില വെയിലുണ്ടായിരുന്നുച്ച ഉച്ചയ്ക്ക് ശേഷം വെയിലുണ്ട്.
ആ ശരി, മഴക്കണ്ട ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട്?
ആഹ്, ഉണ്ട്ണ്ട്. ഫോണിനാ താങ്ങ എന്ത സൗണ്ട് പോലെ കേക്കുന്നേ?
ആ, അത് കോള് വരുന്ന സൗണ്ടായിരു ആഹ്, വൈബ്രേറ്റിന്റെ.
ആഹ്‌ ആ ആ.
ഉച്ചക്ക് എന്തായിരുന്നു സ്പെഷ്യല്?
ആഹ് ഉച്ചക്ക് പ്രത്യേകിച്ചൊന്നുല്ലാ പച്ച വെജിറ്റബ്ൾ കറി പരി പ്പ്, മുരുങ്ങാക്കായ കറി. മത്തീ ഫ്രൈ ആക്കിയത്.
ഉം ആഹ്‌. എല്ലാം തന്നെയാണൊ ഉണ്ടാക്കുന്നേ? എല്ലാം തന്നെയാണോ വെക്കുന്നേ?
ആഹ് അല്ല ഉമ്മ ഇണ്ട്.
ഉം.
നിങ്ങൾക്ക് എന്തായിരുന്നു?
ചോറ് മീൻകറി. അവിയല്, ഉം തോരൻ.
ആഹ് ആഹ്‌ ഒക്കെ ഉണ്ടാക്കി ഒറ്റക്ക് ഉണ്ടാക്കിയോ?
ആഹ്‌ ഇന്ന് തന്നെ വെച്ചല്ലാ.
ആഹ്‌ അതെ ആഹ്‌ അതെ ശരി അവിയലൊക്കെ എങ്ങനെ ഉണ്ടാ നമ്മള് എന്തൊക്കെ അതില് ആഡ്യ്ത് ചേർത്യത്?
അതിനകത്ത് ക്യാരറ്റ്, കേഴങ്ങ്, പിന്നെ മത്തങ്ങ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഉള്ളി ഇടും സവാളയും പച്ചമൊളകും ഇട്ടിട്ട് നമ്മളാരോ ആഹ്‌ ഒരണ്ണയിടും ചെറുത്ടും.
അ ‌ ആഹ്‌.
ആഹ് ഇട്ട്ട്ട് ആഹ് അത് വേ അടുപ്പേ വെച്ച് മറ്റേ അരപ്പൊക്കേ ഇട്ടിട്ട് എണ്ണേ ഒഴിച്ചെടുക്കും കടുവറുക്കാൻ കടു വറ് ക്കാം വേണങ്കി അത് എണ്ണെ ഒഴിച്ച് പ്പപ്പ എളുപ്പത്തിന് എണ്ണെ നേരേ ച്ചിയ്യ്ണ്
തേങ്ങയും തൈരും പച്ചമൊളകും ഒക്ക കൂടെ അരച്ചെടുക്കും.
തൈര് ഇടുവോ?
തൈര് ഒയ്ക്കൂലാ.
ഇല്ല ഇല്ലാ. തേങ്ങി തൈ
ഏതാണ് ഏതാണ് വിഭവം ഇപ്പോ ഈ പറയുന്നത് അവിയലല്ലേ?
ആഹ് അവിയല്.
ആഹ് അവിയൽല്ല് ഞമ്മള് ഈ തേങ്ങ ച ചമ്മന്തി അരക്കുന്നതിലേക്ക് കൊർച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കില് നല്ല രുചിയുണ്ടാവും.
ആഹ്. ആഹ് അരപ്പിനകത്ത് പിന്നെ അര മൻസ് ആഹ്.
തൈര് തേങ്ങ ഏ ഉം പച്ചമൊളക് ചെറിയ ഉള്ളി ആഹ് രണ്ട് വെളുത്തുള്ളി ന്റെ ഇത് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒക്ക കൂടെ അരച്ചെട് ത്തിട്ട് കൂട്ടീട്ട് അയില് ഒക്കകൂട ഒന്ന് പൂണ് കൊണ്ട് ഇതണ്ട് എളക്കീട്ട് ആ അത് മിൽ കാ ചേർത്തിയാല് നല്ല ടേസ്റ്റ്ണ്ടാവും നല്ല രുചിണ്ടാവും.
ആഹ് ഇനിയിപ്പം നാളെ അങ്ങനെ ചെയ്ത് നോക്കാം
ആഹ് ഒന്ന് ചെ ചെയ്തിട്ട് പറയെണ്ടി
ആഹ് ആഹ് ആഹ്
എങ്ങനെ ഉണ്ട്ന്ന് പിന്നെ മഞ്ഞൾ പൊടി ഇടൂലേ മഞ്ഞൾ പൊടി ഉപ്പും വേവിക്കുമ്പോ ഇടൂലേ
ആഹ് അതിടും
കഷ്ണങ്ങള് വേവിക്കുമ്പം
കഷ് ആഹ് കഷ്ണങ്ങള് വോവി
ആഹ് പിന്നെ രസം ഉണ്ടാക്കാൻ അറിയോ രസം
എനിക്ക് അറിയത്തില്ല അറിയാവോ
ആഹ് എനിക്കു അറിയില്ല ഞമ്മള് എവിടെങ്കിലും ഹോട്ടലിലൊക്ക പോയിറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ രസത്തും ഇന്റെ രസം കാണുമ്പം വിചാരിക്കും ക്കും ഇതൊന്ന് വീട്ടിൽ പോയിറ്റ് ഇണ്ടാക്കി നോക്കണംന്ന് പിന്നെ ഇണ്ടാക്കാം മറക്കും ചെയ്യും പിന്നെ അങ്ങനെ ഇതിലൊക്കെ നോക്കും
ആഹ്
യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കും പക്ഷേ ഇതുവരെ ഇണ്ടാക്കി നോക്കിയിട്ടില്ല ഇനി ഒന്നും ഇണ്ടാക്കി നോക്കണം അയിക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ടല്ലോ തക്കാളിയും മുളകും അങ്ങന ഒക്ക പോരെ പുളിയോ
ആഹ് ഉള്ളി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വേണോന്തോ
ആഹ്
ഉം പിന്നെ കായം മല്ലി എല
മല്ലിയെല ചോർക്കൂല്ലേ ഉം വേപ്പിന്റഎല മല്ലിയെല ഉം ചൊവന്നമുളക് വറ്റൽമുളക് നമ്മളെ ആഹ് അത് അങ്ങനോക്ക തന്നെ നല്ല രുചിണ്ടാവും അത് ഞമ്മള എവിടന്നേലൊക്കെ കഴിക്കുമ്പം നമ്മള് ചോറിന്റെ കൂടെ ഹോട്ടൽന്നൊക്കെ കഴിക്കുമ്പോ നല്ല രുചി ഉണ്ടാവുലല്ലോ
ഉം അ ഹോ ഹേട്ടലിന്ന് ഞാന് അങ്ങനെ പുഡ് കഴിക്കുല കൃഷി കൃഷി അങ്ങനെ ഇത് ഇവിടെ കൃഷിയായിട്ടൊന്നുല്ല
ആഹ് ഞമ്മടെ വീട്ടിലുള്ള അതോളക്കെ തന്നെള്ളൂ അല്ലേ നമ്മടെ തെങ്ങ് കവുങ്ങ് അടക്കാ മാങ്ങ ആഹ് മാ മാങ്ങയൊക്കെ ഉണ്ടല്ലോ ചക്ക അങ്ങനക്കെ ഉണ്ടോ
ഉം ഇവിടെ ഇവിടില്ല അപ്പ വീട്ട് ലെക്കെയുണ്ട് ഇവിടെ സ്ഥലം കുറവാട്ടെ ചെലപ്പോ അപ്പുറത്തുന്നൊക്കെ ചക്കയൊക്കെ കഴിക്കാ കിട്ടാറുണ്ട്
ആഹ് നല്ല ഇഷ്ടപ്പെട്ട വിധവ ഏതാ
ഇഷ്ടപ്പെട്ട
വിഭവം ഭക്ഷണം
ഉം ബിരിയാണി
ബിരിയാണി വെക്കോ
ബിരിയാണി ആ വയ്ക്കും ഉം അങ്ങ നല്ലതോല്ല അറില്ല
ച്യാണോ കൂടുതല്
ഇഷ്ടോ എ മീന് നമ്മള നെൻമീൻ ഉണ്ടല്ലേ അതാ ഇഷ്ടം
ആഹ് വല്യയ മീനന്നാ പറഞ്ഞേ ഇഷ്ടം ചെറിയ മീനുകളോടൊന്നും ഇഷ്ടല്ല അ
ടേസ്റ്റുള്ള മീനല്ലേ ആഹ് ഹെ മത്തി ഒന്നും ഇഷ്ടല്ല ആഹ്
ആഹ് നല്ലത് അ ചെറ് ചെറിയ മീനാണെന്ന് പറയും നമ്മളെ ശരീരത്തിന് കിട്ടണംല്ലാതും കിട്ടല് ചെറിയ മീന് കൂടെ എന്നൊക്കെ പറയും മറ്റേ അതി കൂടൊക്കെ കാൽസ്യം അങ്ങനെയുള്ളതൊക്കെ പിന്നെ വലിയ മീനില്ലെ അയിനനുസരിച്ചുള്ളത്ണ്ടാവും
ഹ്ആഹ് ആഹ് ഏതാ ചെറിയ മീ
ചെറിയ മീന ആഹ് ചെറിയ മീന് മത്തിയൊക്കെ നല്ല ആഹ് നെയ്മത്തിക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നു വല്തു ഇഷ് ട്ട്ണ്ട് ഇന്നാലും പിന്നെ ആവോലി അങ്ങനത്തെ മീനൊക്കെ ഇഷ് ട്ട്ണ്ട് എന്നാലും ഒന്നും ഇതും നല്ല ടേസ്റ്റ് തോന്നോ അത് അതിന്റെ ഓരോ രുചി ഇത് ഇതിന്റെ ഒരു രുചി അങ്ങനെ
ഉം
രണ്ടും വേറെ വേറെ രുചികളില് ങ്ങനെ ക്കിട്ടും പിന്നെ അങ്ങനെ കെണ്‌ നല്ലേ കാലാവസ്ഥക്കെ നല്ലേ ഇട്ണ്ട് ഇങ്ങലെ വെയിലിന് വെയിലും കിട്ടി മഴക്ക് മഴയും കിട്ടി
ആഹ് ന്ന് ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു
മഞ്ഞു വെയി വൈകുന്നേരത്തിന് എന്താ ഭക്ഷണം
ഉച്ചക്കത്തെ ഫുഡ് തന്നെ യാണ് രാത്രിയില് സെപ്പറേറ്റ് ഉണ്ടാകത്തില്ല
ആഹ് അഹ് ശരി വ്യത്യസ്തമായിട്ടുള്ളതൊന്നുല്ല
ഇല്ല ഇല്ല ഇല്ല
ഇപ്പൊ എണ്ണയില് പൊരിച്ചത് എണ്ണയില് പൊരിച്ചത് അങ്ങത്ത ഒന്നു ല്ല ഞങ്ങള് വൈകുന്നേരത്തിന് ഗോതഭം ണ്ടല്ലോ വല്യയ ഗോതമ്പ് അത് ഈ മി സീല് പണ്ടൊക്കെ ഇടിച്ചല്ലല്ലേ ഇപ്പം മിക്സീല് അത് പൊടിച്ചിട്ട് ത് വെവിച്ച്ട്ട് അടുപ്പത് വെച്ച് വേവിച്ചിട്ട് ഉണ്ടക്ക തേങ്ങ ഇട്ടിട്ട് ഇനി അത് പഞ്ചസാര ഇടന്നോർക്ക് പഞ്ചാ പഞ്ചസാര ഇട്ട്ട്ട് തിന്ന വാണെങ്കി വെളിച്ചെണ്ണയില് ഉള്ളി എരിഞ്ഞിട്ട് അതൊന്ന് നെയ്യിലോ വെളിച്ചെണ്ണയിലോ തൂമി ച്ച് പാരും ഞ്ഞ്ട്ട് പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് വാണ്ടാത്തോർക്ക് പഞ്ചസാര ഇടണ്ട ഇതിൻ്റെ ഇതിതന്നെ ഉപ്പും ഇതൊക്കെ കൂടേയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പഞ്ചസാര ഇട്ട്കാണ്ട് കഴിക്കണ്ടോര്ക്ക് അങ്ങനേയും കഴിക്ക നല്ല രസാണ് നല്ലേ നമ്മളെ ശരീരത്തിനും നല്ലതാണ് ചോറ് അരി കഴിക്കുന്നതിന് പകരം ഗോതമ്പ്
ആഹ്
വയറും നിറയും നമ്മക്ക് ആഹ് നമ്മക്ക് ആവശ്യള്ള ഇതൊക്കെ അയിന്ന് കിട്ടും അരി ഭക്ഷണ ത്തിനേക്കാളും ഒന്നും കൂടെ നല്ലതാണ് പിന്നെ ഗോതമ്പ്പിന്നെ അല്ലെങ്കി ചെല് പ്പോ ഗോതമ്പപ്പൊടിയില് തേങ്ങക്കെ ചിരകി ഇട്ടിട്ട് പ്രസ്സ്മ്മെ വെച്ചിട്ട് പത്തിരിക്ക് കൊഴക്കും പോല കൊഴച്ചിട്ട് അടയാക്കിയിട്ട് ചെന്നാർ ചട്ടീക്ക് വെച്ചിട്ട് ചുട്ടെടുക്കലുണ്ട് ചെലേ ദിവസങ്ങളിൽ അതും നല്ല ടേസ്റ്റ് പ്പം നല്ലരുചിയാണ് അങ്ങനെ പിന്നെ മൈദപ്പൊടി കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്ക വേണമെങ്കിൽ പൊരിക്കടികള് എപ്പളങ്കിലൊക്കെ കൊക്കവട ഉള്ളിവട പഴംമ്പൊരി അങ്ങനത്തെക്കെ കൊക്കവടാന്ന് വെച്ചാല് നമ്മള് ഉള്ളിയും വല്യ സവാളല്ലേ അതും പച്ചമുളക് അയില് കുറച്ച് ചീരന്റെ എല അരിഞ്ഞി ഇട്ടിട്ട് പിന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് വേപ്പിൻ്റെ എല ചീര ചീരൻ്റെ എലചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതൊക്കെ കൂടി കടലമാവും മൈദപ്പൊടിയും ഒക്കെ കൂടി അയില് ഇട്ടിട്ട് കൊഴച്ച് നുള്ള് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കൊഴച്ചിട്ട് അത് ഇങ്ങനെ സ്പൂണോട്ട് എണ്ണയിലിട്ട് കോരിഇടും പൊരിച്ച് പൊരിച്ചെടുക്കും നല്ല രസം ഉണ്ടാവും
ആഹ്ആഹ്ആ
പിന്നെ ഉള്ളിവടാന്ന് പറയുമ്പോ അതില് ചീരന്റെ ഇല ഇടൂല കൊക്കവട എന്ന് പറയുമ്പോ അതില് ചീ ചീരന്റെ ഇല ഇടും അതിനെയാണ് പേര് മാറ്റി അപ്പം അതിങ്ങനെ ഉണ്ടാ ഇതിങ്ങനെ സ്പൂണിട്ട് ഇങ്ങെനെ പൊരിച്ചെടുക്ക്മ്പോനല്ല രസം ഇണ്ടാവും
വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാ അറിയാല്ലിയൊ
ആഹ് കൊറച്ച് അറിയ കൊറച്ച് പിന്നെ യൂട്യൂബൊക്കെ നോക്കിക്കാണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ പോകും ഇപ്പൊക്കത്തിന് യുട്യൂബ് നോക്കാനുള്ളതുകൊണ്ടേ നമുക്ക് അതൊക്കെ കൊക്കവാടൊക്കെ ആദ്യം യൂട്യൂബ് ഒക്കെ നോക്കീണിൻ്റെ മുമ്പ അറീണതാ
അറീണ ആയിരുന്നില്ലേ
ആഹ് മറ്റേത് യൂട്യൂബൊക്കെ നോക്കിക്കാണ്ട് ഇപ്പ വേറെ പലേതും ഉണ്ടല്ലോ അയില് അപ്പൊ നമ്മൾ നോക്കുമ്പ ഉണ്ടാക്കാൻ വിചാരിച്ചുമ്പൊ അയില് അയിന്റെ സാധനം ഉണ്ടാവൂല ഈ നമ്മളെ വീട്ടിലുള്ള സാധനം ആവൂല കൊണ്ടരിച്ചണ്ടേരും അപ്പൊ അത് കൊണ്ടുരാൻ ആളുണ്ടാവൂല അപ്പോ പിന്ന അത് വാണ്ടാന്ന് വെക്കും
ആഹ് ആഹ്
അയില് എഴുതിയിട്ടുള്ള സാധനങ്ങള് നമ്മളെ കയ്യില് ള്ളതാ വീട്ടിലുള്ളതാണ ഇപ്പള്ളതാണെങ്കിലേയ് അത് ഇണ്ടാക്കാൻ പറ്റുള്ളൂ
ഓ ഓ
അങ്ങനെയൊക്കെയാണ് അല്ലെങ്കി പിന്നെക്കെ ഒപ്പിച്ച് ഇണ്ടാക്കി എടുത്ത് വരുമ്പോഴത്തന് തോന്നും പിന്നെ ഉണ്ടാക്കാന്ന് അപ്പം അത് മാറ്റി വെക്കും.
ഉം ഉം ഉം
ഇനി അവിയലും നാളെ തൈര് വച്ചിട്ടുണ്ടാക്കിനോക്കോണ്ടെ
ആഹ് ഞൻ ഉണ്ടാക്കി നോക്കുന്നുണ്ട്
ആ ഉണ്ടാക്കിട്ട് പറയാണ്ട് ഒന്നും കൂടി ട്ടാ രുചി ഉണ്ടാവും
എങ്കീ ശരി പിന്നെ വിളിക്കാ ഏ
ആഹ് ഓക്കെ ഓക്കെ